ഹലോ.
കേക്കവോ?
ആഹ് കേക്കാം കേക്കാം.
എവിടായിരുന്നു ഇത്രേം നേരം?
ഞാന് കുഞ്ഞിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോണാരുന്നു അവക്ക്
യ്യോ എന്തോ പറ്റി?
പനി അംഗനവാടിലൊക്കെ പോയി പനിയായി. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ ചൂടൊക്കെണ്ട് ചുണ്ട്മര ഇല്ല നി കെടക്കാൻ നേരത്ത് കൊടുക്കാന്ന് കരുതി.
അതേ അല്ലെ നമ്മള് ഇപ്പം പനിവന്ന് കഴിഞ്ഞ സൂക്ഷി ക്കണം കാര്യം കുഞ്ഞുങ്ങ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങക്ക പനി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിക്കും വല്യവരായ നമുക്ക്ന്നെ ഇപ്പം പനിവന്നുകഴിഞ്ഞാൽ താങ്ങാം പറ്റുന്നില്ല. അപ്പം പൊടികുഞ്ഞുങ്ങക്ക് വരുന്ന ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറന്റെ അപ്പുറത്തായിരിക്കും
ആന്ന് കൊണ്ടോ കയ്യോടെ കൊണ്ടോയി പിന്നെ ഇവിടെ കൊണ്ടന്നിട്ട് പിന്നെ മരെ ന്നൊക്കെ കൊടുത്ത് കൊർച്ചുമ്പെ പിന്നെ ആവിയും പിടിച്ച് മ്
ആഹാ അതെ ശ്രദ്ധിക്കണം കുഞ്ഞ് അംഗൻവാടി പിന്നെ കുഞ്ഞുങ്ങള് അടുത്തടുത്ത് ഇരിക്കുന്നല്ലേ ഒരാക്ക് വന്ന്കഴിഞ്ഞാ പിന്നെ പെട്ടെന്നായിരിക്കും സ്പ്രഡ്ഡ് ആവുന്നത്. അതുകൊണ്ട് നമ്മളെ കൂടുലും വീട്ടിലും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ
ആഹ്‌
മ് മ് വെള്ളവൊക്ക നല്ല രീതിൽ കൊടുക്കണം ഈ ടൈമിലെ റ്റവും കൂടുതലെ വെള്ളഒക്കെ കുടിക്കണെ ഇ പനിയായ നമുക്ക് വെള്ളം കുടിക്കാൻ സത്യം പറഞ്ഞാൽ തോന്നത്തില്ല പ്രത്യേകിച്ച് പുള്ളാർക്കും തോന്നത്തി
ഇണ്ടെ ഇടക്കിടയ്ക്ക് പിന്നെ ഇയാള് വെള്ള കുടിച്ചോളും ഞ നോക്കി ഇടയ്ക്കിടയ്ക്ക്
അതെ അതെ അത് നല്ലൊരു കാര്യമാണ് എടുത്ത് നമ്മള് കുടിച്ചിലേൽ നിർബന്ധിച്ച് നമ്മള് കുടിപ്പിക്കേം ഏറ്റവും കൂടുതൽ ചൂട് ചൂ ശരീരത്തി നിന്ന് നമ്മുടെ ചൂട് പോകുന്നത് തന്നെ വെള്ളം കുടിച്ചായിരിക്കും ആ പോകുന്നത് തന്നെ അല്ലാതെ ഒരിക്കലും ചൂട അതുപോലെ ഒ ആർ എസ് ഇല്ലേ മേച്ച് കുഞ്ഞുങ്ങൾക്ക് പനിടെ ടൈമിൽ കൊടുക്കുന്നത് നല്ലത എന്താ വെച്ചാ ഒരു ഉന്മേഷം ഉണ്ടാാവും കുഞ്ഞുങ്ങൾക്ക് ആ ഒരു നമ്മള ഒന്നും കഴിക്കാതെ കല്ലേ കുഞ്ഞുങ്ങളിപനിവരുന്ന സമയത്ത് അപ്പോരു എനർജറ്റിക്കവും അവര് കുറച്ചുടെ അതുപോലെ കരിക്കില്ലേ കരിക്കും വെള്ളമൊക്കെ കിട്ടുവാണെങ്കി ഒത്തിരി ഒന്നും കൊടുക്കേണ്ട ശനരച്ചൊക്കെ കൊടുക്കുന്നത് നല്ലതാ ഈ എന്താച്ച ചൂടുവെള്ളം നല്ല ചൂട് നല്ല ചൂടുവെള്ളല്ല ചെറിയ ലൈറ്റ് ചൂട്ല്ലേ ആ ചൂട് വെള്ളൊ ചെറുതായിട്ട് കുഞ്ഞുങ്ങക്ക് കൊടുക്കണം അതുപോലെെ ഫുഡ്ഒക്കെ ആണെങ്കിലും കഴിവതും ള്ള ആഹാരങ്ങളൊക്കെ മാറ്റികൊണ്ട് കുഞ്ഞിനു കഞ്ഞിയോ ദോശയോ അങ്ങനെ ലൈറ്റ് ആയിട്ട് വരുന്ന ഫുഡ് ഐറ്റംസ് മാത്രം കുഞ്ഞിന് ഈ സമയത്ത് കൊടുക്കാൻ ശ്രമിക്കുക
ആ
പിന്നെ ചെറിയ ചൂട് വെള്ളത്തിലൊക്കെ കുളിപ്പിച്ചച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷന് കാര്യങ്ങള ഒന്നും ആവത്തി
അ അതാരാ അതാരാമേ
ആരാ കുഞ്ഞടത്തുണ്ടല്ലോ ഇപ്പൊ
ആഹ് എന്റെ അടുത്ത് ഇരുന്നീ ഇത്
ആ നോ പനി കൊണ്ട് പോയത് വെച്ച് നോക്കുമ്പോ കുറവുണ്ടോ
ആ ചൂട് വിട്ട് തുടങ്ങിയല്ലേ ഉള്ളു മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളു പനി മാ
അതെയോ ആ അമ്മേടെ കൂട്ടുകാരിയാണെന്ന് പറ അപ്പം കൊറച്ചുനരം ആ കുറച്ചു നേരം അപ്പം ആ സമാധാനപ്പെട്ടിരിക്കുവായിരിക്കും അവിടെ
ആ
കുഞ്ഞിങ്ങക്ക് അത് സ്വാഭാവിക നമ്മള് അമ്മമാര്‌ എപ്പോഴോരു ഫോൺ എടുത്ത് കഴിഞ്ഞ കുഞ്ഞുങ്ങക്ക് എപ്പോഴോരു ടെൻഡൻസി ആയിരിക്കു അ ആരാ എന്തുവാ എന്നും പറഞ്ഞണ്ട് നമ്മക്ക് ഇങ്ങനെ പിന്നാലെ നമ്മള ചോദിച്ചോണ്ടേ ഇരിക്കും നമക്ക് ആ് നമുക്കതുകൊണ്ടിട്ട ഒരാളെ വിളിച്ചാൽതന്നെ ഫോണിൽ സംസാരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച നമ്മുടെ കുറേ നടന്ന ഇവന്മാര് ഏ ശല്യപ്പെടുത്തുമല്ലോല്ലെങ്കിൽ നമു സംസാരിക്ക ൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് നമ്മള് കൂടുതലും മിണ്ടാതെ നമ്മള് ഫോൺ എടുക്കാതെ അല്ലെങ്കിൽ കോള ചെയ്യാതന്നെപ്പോ ഒഴിഞ്ഞു മാർക്കൊണ്ടിരിക്കവാ ഉം കായം പറയുന്നത് അതിനെ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ഇത കാണ് ചിലപ്പ് കാരണം അംഗൻവാടി യിൽ പഠിപ്പിക്ക് ഇവിടെ ഉണ്ട് അപ്പുറത്ത് പോയി ടി വി കാണുന്നു കുറച്ചു നേരം അങ്ങനെ ടി വി ഫോണം വേണംന്ന് നിർബന്ധംന്നുമില്ല പിന്നെ ഇപ്പ ഞൻ പിടിച്ച് കെട്ടി കുറച്ചു നേരം ടീവിടെ മുന്നേ കൊണ്ടോയിടും ഴ അങ് ഞളപ്പാ കിടന്നോണ്ട്ങ് ഇവിടെ അങ്ങനെ അവിടെ പോയി ഇരിക്കുന്നു കൊറച്ചു നേരത്തേക്ക്
പഠിത്തൊന്നും ഇല്ലായിരുന്ന
പഠിത്തം ഉണ്ട് രണ്ട മൂന്ന് ദിവസത്തേക്ക് അവധിയല്ലയോ അവധിയായത് കൊണ്ട് ഞങ്ങൾ ഇന്ന് പഠിക്കത്തില്ല നാളെ ലാസ്റ്റ് ത്തെ ദിവസം അ ക്ലാസ്സിന് പോവുന്ന പോകുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ പഠിക്കത്തുള്ളൂ അതുവരെ ഞങ്ങള് പഠിക്കത്തില്ല വിളിച്ചാലു വരത്തില്ല വിളിച്ചാലും വരത്തില്ല ഉം
പിന്നെ ഫുഡ്ടൊക്കെ കഴിച്ചോ
ആ ഫുഡൊക്കെ കഴിച്ചു
ഉം നേരത്തെ കഴിക്കുവോ
ഇല്ല ഇല്ല നേരത്തെ അങ്ങനൊന്നുമില്ല ഇന്ന് നേരത്തെ കഴിച്ചെന്നേ ഉള്ളൂ ആഹ് ആഹ്
പൊറത്ത
ചേട്ടൻ വിളിച്ചോ
ഇല്ല ഇല്ല വിളിച്ചില്ല ടൈം ആയി വരുന്നതേയുള്ളൂ
ആഹ്
ആഹ്‌ ഇപ്പ വിളിക്കും നൈറ്റാ വരുന്നുന്നതേ ജോലി നൈറ്റാ അപ്പം നൈ റ്റ് ആയത് ടൈമില് നമ്മളെ വിളിക്കും പിന്നെ പകൽസമയത്തൊന്നും നമ്മളെ വിളിക്കത്തില്ലാ ആഹ്‌ രാവിലെ വന്ന് ഉറക്കമായിരിക്കും അപ്പം വലുതായിട്ട് നമ്മളെ വിളിക്കാനുള്ള ടൈം പുള്ളിക്കാരനെ കിട്ടത്തില്ല ഉറക്കക്ഷീണം കാരണം അങ്ങ് ഒറങ്ങിപ്പോവും
ആ ഇപ്പ ചൂടായിരിക്കല്ലോ
ആഹ് ഇവടെ അവടെ ആ സദാ അവടെ ചൂടാ ഇപ്പം ചൂടെന്ന് പറ ഞ്ഞാ പോരാ ഭയങ്കര ചൂടാ അങ്ങു
ആഹ് ഇപ്പം എ ഇന്റെ ഹസ്ബൻറ് പറയുന്ന കേക്കാം വയങ്കര ചൂ ചൂടാണെന്ന്
ഏത് സ്ഥലത്താ?
സൗദിയില്
ആണോ ഇവിടേം സൗദി ആണ് കേട്ടോ.
ആഹ്
ആഹ് വയങ്കര ചൂട് പക്ഷെ അവിടൊക്കെന്ന് പറഞ്ഞാ ചൂട് വന്നാ ചൂട് തണപ്പ് വന്നാ തണുപ്പ് അങ്ങ ടത്തൊരു ക്ലൈമറ്റാ അവടെ ഉം ഭയങ് ങ്കര ചൂടായിരിക്കും ഇപ്പങ് ചൂടെന്നൊക്കെ പറഞ്ഞാ ഒരു മാതിരി വല്ലാത്ത കാറ്റാ അവിടുത്തെ അപ്പ ശരീരം വിയർക്കത്തില്ലാ പ ക്ഷെ എന്നാ വയങ്കര ഒരു ഇതാ ശരീരത്ത് മൊത്തവങ്ങും.
ഉം
ഇപ്പ ഒന്നും കിടുകിടന്നാ വിറക്കുന്നേ അമ്മാതിരി തണുപ്പാ അവിടെ ഉം ആ മഴ അതേലേ
ആ
ഉം പിന്നെ കുഞ്ഞെന്തെടുക്കുന്നൂ ഇനി എന്നും പോണം സ്കൂൾ അല്ലെ ആശുപത്രിയില്
ആണോ അവിടെ വീടിനടുത്ത് ഡോക്ടർമാരുണ്ടോ
ഇല്ല അടുത്തല്ലാ കുറച്ച് പോണം
ആഹാ എങ്ങനെ പോയി ആന്നോ ആ ഒറ്റക്ക് പോയോ കൂടെ ആരേലും ഉണ്ടായിരുന്നോ ചേട്ടൻ്റെ അമ്മയോ ആ ആഹാ അമ്മ അങ്ങനെയൊക്കെ വരുവോ
ആഹ് വരും വരും
ആന്നോ അത് നല്ലൊരു കാര്യം നമ്മൾ ഒറ്റക്ക് കുഞ്ഞിനേയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് കൈമാറി പിടിക്കാന ഒരാളുണ്ടെങ്കിലേ നല്ലതായിരിക്കും ഉം ഡോക്ടർ എങ്ങനുണ്ട് നല്ല ഡോക്ടറാണ് കുഞ്ഞിലേ മുതല് കുഞ്ഞിനെ കാണിക്കുന്നത് ഈ ഡോക്ടറെ തന്നെയാണ് വേറെ ആരെങ്കിലും ആരുന്നോ
ഇല്ലാ പ്രസവിച്ച എടുത്താരുന്നു കാണിച്ചു കൊണ്ടിരുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചെലപ്പോ ചെല സമയത്തൊക്കെ മരുന്ന് ഓക്കെ ആകും ചെല സമയത്ത് ഓക്കെ ആവുന്നില്ലായിരുന്നൂ ചൂടും പനിയൊക്കെ വരുമ്പോഴേ ചെല സ സമയത്ത് മരുന്ന് കൊടുത്താ ഏക്കത്തില്ലാ അങ്ങനെ പിന്നെ മാറ്റിയതാവിടന്ന് പിന്നെ ഇപ്പ ഡോക്ട കാണിക്കുന്നത്
വീട്ടിലാണോ കൊണ്ട് കാണി
ആ വീട്ടിലാ കാണിക്കുന്നേ ഹോസ്പിറ്റലിലല്ലാ
അതെയല്ലോ ഗവൺമെന്റ് ഹോസ്പിറ്റല ആതോ ആദ്യം കാണിച്ചോൊണ്ടിരുന്നത്
അല്ല പ്രൈവറ്റ് ആയിരുന്നു
ആണോ ആഹ ഞാന ഇവിടെ മോന ഒരു ഡോക്ടറെ ഇതു പോോലെ കാണിച്ച ണ്ടിരിക്കുവായിുന്നേ പക്ഷേ ഒരു പക്ഷെ ഇതുപോലെ കുഞ്ഞിന് ഭയങ്കര ചുമയാണ് ചുമയന്ന് പറഞ്ഞാൽ കുഞ്ഞിനന് അങ്ങ് പയ്യണ്ടായി അതുപോലത്തെ ചുമയായിരുന്നു ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഡോക്ടറെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് കുഞ്ഞിന്റെ അലർജിയൊക്കെ ഒന്ന് നോക്ക ചിലപ്പോ ചുമ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിിക്കുന്നില്ലല്ലോ എന്ന് പറഞ് ആപ്പ
അങ്ങനെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക എന്താ കുഞ്ഞ് ുസ്നോഫീലിയയുടെ അളവ് കൂടുതലായിരുന്ന അതുകൊണ്ടിട്ട് കുഞ്ഞിന് ചുമയും ചുമ ആ ചലർഞ് ഇത്രയും കൂടി നക്കുക കാരണം ചുമ ഒരു ശമനമ ഇില്ലാതായിപ്പ് ലാസ്റ്റ് പിന്നെ അത്ര ഒരു ആറ് മാസത്തോളം എറെ കുഞ്ഞ് ചുമച്ച് ച ചോിച്ചാൽ നിന്നിട്ട് ഒരു രക്ഷയയും ഇല്ല ലാസ്റ്റ് നമ്മള് ഡോക്ടർ ചുമയുടെ മരുന്ന് തരുന്നതല്ലാതെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഡോക്ടർ ചിന്തിക്കുന്നില്ല ഞാൻ പിന്നെ ഈ റിസോൾട്ട് കൂടെ വന്ന ഴത്തേക്ക് വേറെ ഡോക്ടറെ കൊണ്ടൊന്ന് കൺസൾട്ട് ചെയ്ത് പിന്നെ ആ ഡോക്ടറിന്റെ മരുന്ന് നല്ല രീതിയി ഇപ്പോ പിടിക്കുന്നുണ്ട് പിന്നെ കണ്ടിന്യൂസ്ായിട്ട് പ ഡോക്ടർ തന്നാ കാണിക്കുന്നത് പിന്നെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലല്ല ഡോക്ടർ വർക്ക് ചെയ്യുന്നത് പിന്നെ അവർക്ക് െ ഒരു ക്ലിനിക്കും ഉണ്ട് ആ ക്ലിനിക്കിലാണെങ്കും നമ്മള ഇടയ്ക്ക് പോവും ഇവിടെ പോകാൻ പറ്റും
ആഹ
കൂടുതലും നമ്മളിപ്പോ ക്ലിനിക്കിലോട്ടാ പോക്കൊണ്ടിരിക്കും എന്തോ അവിടെ പറയുന്നത്
ബാത്രറൂമില്
ആണോ ആഹാ തന്നെത്താനെ ബാത്റൂമിലൊക്കെ ഓ ഓ
നനി ഇപ്പ എന്നെ വിള പോണും പറഞ്ഞ
ഓ അങ്ങനെ ആഹ ആ് ആഹ ഇവിടെ തലത്താനൊക്കെ പോകവും ബാത്റൂമില്
ആഹ
ഇവിടെ ബാത്റൂമിൽ പോുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പ നമ്മൾ ഒരു ദസം ഇല്ലെങ്കിൽ തന്നാണല്ലോ അവരെല്ലാം എടുത്ത് വച്ചു തന്നെ തന്നെ ബാത്റൂമിൽ പൊോുള്ളും അപ്പൊ അതുകൊണ്ട് ഇവിത്തെ അമ്മയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല നമ്മ ദിവസം ഇല്ലെങ്കിലും പുള്ളിക്കാരിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും പുള്ളിക്കാർ പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളും നോക്കിക്കോളും പക്ഷെ എന്നാലും ഇങ്ങനത്തേക്കുള്ളള്ള കാര്യങ്ങളൊക്കെ കൂടുതലും പുള്ളിക്കാരിക്ക് ഒരു എളുപ്പമാവുമല്ലോ കുറച്ച കൂടെ
ആഹ ഹഹ ഹഹ
ആ അങ്ങനെ അതുകൊണ്ടിട്ട് അവൻന്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെത്താനെ ഇപ്പ ചെയ്യും പിന്നെ നമ്മള് കഴുകിക്കൊക്കെ വേണം അതേ ഉള്ളൂ കഴുകുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക്ാ അതൊന്നും അറിയത്തില്ലല്ലോ കുഞ്ഞല്ലേ അങ്ങനെ ചെയ്യാൻ അറിയത്തില്ലല്ലോ
ആഹ ആ് ഇവിടെ അങ്ങനെ ഇപ്പെങ്ങും തനിയെ ബാത്റൂമിലൊക്കെ പോകവും എന്നിട്ട് പിന്നെ നമ്മളൊാ മതി
ആണോ ആഹാരമൊക്കെ വാാല കഴിക്കുവ തന്നെ താനെ
കൊറച്ച മടിയാ ചെിലപ്പം കഴിക്കും അച്ഛന്റെ കൂടെന്ന് കൊറച്ചു പേരൊക്കെ കഴിക്കും ചെിലപ്പോ ഭയങ്കര മ ഇന്നിനിപ്പോൊ പനി ആയോണ്ട് ര ഉച്ചക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആള്
ആതല്ലേ ഏനെ മീൻ വേണോന്ന് നിർബന്ധംുണ്ടോ
ഇല്ല ഇല്ല എന്തായാലും കഴിച്ചോളൂ
ആ പച്ചക്കറിയൊക്കെ കഴിച്ചോളുവ
ആ പച്ചക്കറിയൊക്കെ കഴിക്കും കൊടുത്ത് ശീലിപ്പിച്ചില്ലെങ്കി പിന്നെ നമ്മുക്ക് അതൊരു ബുദ്ധിമുട്ടാവും
ആ അതെ അതെ
വെക്കാൻ പറ്റോ പച്ചക്കറിയൊക്കെ
ആ അതെ ആ അതാ അത് നല്ലൊരു കാര്യ പിരുവച്ച കറി കഴിക്കുന്നത്
മമ്
ഉം ശരി എന്നാ കുഞ്ഞിന്റെ കാര്യം നോക്കന്നാങ്കി കേട്ടോ
ആ ഓക്കേ എന്നാ